ഹ...
കേൾക്കുന്നുണ്ടോ?
ആഹാ..., പറഞ്ഞോളൂ, പറഞ്ഞോളൂ?
ഫുഡ് ഒക്കെ കഴിച്ചോ?
ആഹാ ഞാൻ ഉച്ചഭക്ഷണം- കഴിച്ച്ഒരു അല്പസമയം- വിശ്രമത്തിലായിരുന്നു. പറഞ്ഞോളൂ.
പിന്നെ എന്തൊക്കെയുണ്ട്- വിശേഷങ്ങൾ?
ആഹാ ഞാന് ശകലം, നമ്മള് സ്വല്പ നേരം ആഹാ ഈ- ടെലിവിഷൻ പോലുള്ള ദൃശ്യമാധ്യമം. ഏ ഇടനേരങ്ങളിൽ കാണാറുണ്ട് വിശ്രമവേളകളിൽ. ഇപ്പൊ നമുക്ക് ഒരുപാട് സമയം. പോകാനുള്ള ഉപാധികൾ ഇതുപോലെയുള്ള ദൃശ്യ. മാധ്യമങ്ങളൊക്കെ നമുക്ക് ഉുള്ളത്കൊണ്ട്. പണ്ടത്തെ പോലെല്ലല്ല ഇപ്പം എല്ലാവർക്കും ഒരുപാട് വിനോദങ്ങൾക്കായിട്ടുള്ള. കൂടുതൽ ഉപാധികൾ ഉണ്ടല്ലോ ഇപ്പോഴത്തെ സമൂഹത്തിൽ.
ഉണ്ട്ണ്ട് പണ്ടത്തെ വ്യക്തികൾ സിനിമയോ. അങ്ങെ തന്നെ ഒന്നും തന്നെ കാണാറില്ലായിരുന്നു. ടി വി തന്നെ ഇല്ലായിരുന്നു. പണ്ടുള്ള വീടുകളില്. ആ ഒരു വീട്ടിലായിരിക്കും ടി വി ഉള്ളത് അപ്പം ആ പ്രദേശത്തെ ആൾ ക്കാലല്ല ആ ഒരു വീട്ടിൽ പോയ പണ്ട് ടി വിയയാലും. യാലും സിനിമയാലും എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ദൂരദർശൻ ചാനലോ അങ്ങനെയൊക്കെയല്ലേ ഉള്ളായിരരുന്നു. ഇന്ന് അങ്ങനെയ അല്ല ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങള് ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. ടി വി കാണുന്നവരുണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടി നമുക്ക് എന്ത്യ്യാൻ പറ്റും. വെ വിവരങ്ങള് അറിയാൻ പറ്റും. അതുപോലെ തന്നെ. ഇന്ന് പുറത്ത് രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങള് അറിയാൻ പറ്റും. അപ്പപ്പം അറിയാൻ പ റ്റും പണ്ടൊക്കേന്ന് പറഞ്ഞാ. ഒരാളെ കാണണവെങ്കിലോ വിളിക്കണവെങ്കിലോ ഒരുപാട് നേരമെടുക്കും. ഇന്ന് കണ്ട് സംസാ രിക്കാൻ പറ്റും. അതെക്കേന്ന് പറഞ്ഞാ, ഒരു നല്ല. ഒരു വളർച്ചേയാണ് കാണിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തില്.
അതെ അതെ നമ്മളെ ഇപ്പൊ നൂതന സാങ്കേതിക വിദ്യയ്കകളുടെ. ആ് പുതിയ കണ്ടുപിടിത്തത്തോടു കൂടിയാണല്ലോ ഇത്തരം. ദൃശ്യമാധ്യമങ്ങള്, ഏഹ് നമ്മെക്ക് കൂടുതൽ. ഈ ഇങ്ങനെയൊള്ള സമൂഹത്തിൽ ഇപ്പോ നമ്മെക്ക് കൂടുതൽ കണ്ടുവെരാൻ സാധിക്കുന്നത്.
അതെ അതുകൊണ്ട് ന്നെ വ്യക്തികളുടെ സമയം കൂടുതൽ ദ സാമൂഹ്യ മാധ്യമങ്ങള്. ഈ ചെലവഴിക്കും. എന്ന് വെച്ചാ നമ്മളൊരു റീല് കാണാൻ കേറി കഴിഞ്ഞ് കഴിഞ്ഞാ. കണ്ടിറങ്ങുമ്പഴത്തേന് ഒരു സമയാകും നമ്മെള്. വേറൊരു ലോകത്തായിരിക്കും എത്തിപ്പെടുന്നെ. നമ്മെടെ കൃത്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല.
അതെ അതെ. അതുയിപ്പം യുവതലമുറയും. ആ് കൂടുതൽ പ്രായമുള്ള വ്യക്തികളും എല്ലാവരും. ദൃശ്യ മാധ്യമങ്ങളും, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായി നമ്മെക്ക്. കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ.
തീർച്ചയായും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇപ്പോൾ വരുമാനം ഒ ഒണ്ടാക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞത് മുതൽ എല്ലാരും ഇപ്പൊ വ്ലോഗിംഗും. എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഓരോ ബിസെനെസ്സ് ആയാലും വ്ലോഗിംഗായാലും എല്ലാം.
അതെ ഒരുപാട്. ആ നമ്മെക്ക് ശരിക്കും ജീവനോപാധി എന്ന നിലയ്ക്ക്, നമ്മെക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ. നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുയാണെങ്കിൽ നമ്മെക്ക്. അത് നമ്മുടെ ഭാവിയിൽ നമ്മെക്ക് നല്ലൊരു ഗുണത്തിനായിട്ടൊള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന രീതി. ചീത്ത കാര്യങ്ങൾക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറു തരത്തിൽ. നമ്മെക്കത് ദോഷങ്ങളായിട്ടും നമ്മെക്ക് ഉണ്ടാകാറുണ്ട്.
തീർച്ചയായും ശെരിയാണ്. കൃത്യമായി അത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പം. ഏഹ് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിലൂടെ ഒരു ജോലി നേടാനാവുക എന്നൊന്ന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ലേ. എ എല്ലാം ഉണ്ടെങ്കിലും. ചെലപ്പം നമ്മെക്ക് ചതിക്കുഴികളിലും ചെന്ന് ചാടാം. ഇപ്പ ഇങ്ങെ ഇങ്ങനെ ചെയ്താ ഒരു ജോലി കിട്ടും ന്ന് പറഞ്ഞ് നമ്മള് പോയി ചെയ്യുമ്പം, കൊറെച്ച് കഴിയുമ്പഴത്തേന് നമ്മെള് പറ്റിക്കപ്പെടാറുണ്ട്. ചെല മെസ്സേജുകളും അതുപോലെന്നെ. വാർത്തകളും, തെറ്റായ വാർത്തകൾ പ്രചരിക്കില്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ.
അതെ അങ്ങനെ ഒരുപാട് സംഭവ വിയകാസങ്ങൾ ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓരോ ഏഹ് സംഭവങ്ങളുടെയും ഏഹ് അത് നിജസ്ഥിതി മനസ്സിലാക്കാതത് വേറൊരു തരത്തിൽ. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വെരുമ്പോൾ ഒരു ഒരു വ്യക്തി മാ ത്രമല്ല ആ വ്യക്തിയുടെ കുടുംബത്തിനെ ഒന്നാകെയാണത്. സമൂഹത്തിൽ അത് ദോഷകരമായിട്ട് ഭവിക്കുന്നത്.
തീർച്ചയായും.
അപ്പോൾ ഒരുപാട് നമ്മെടെ ഇങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ. ഏഹ് ഇയാള് കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാ ചിലവഴിക്കാറുണ്ടോ?
തീർച്ചയായും. ഞാൻ യൂട്യൂബ് അധികം കാണാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമ ത്തെ സാമൂഹ്യ മാധ്യമം ഇൻസ്റ്റഗ്രമാണ്. ഒരു റീല് കാണാൻ കേറി. കഴിഞ്ഞ് കഴിഞ്ഞാ കൊറെ നേരം. ഞാൻ അതിൽ ചെലവഴിക്കും. എന്റെ പഠനത്തിനൊള്ള സമയം പോലും ഞാ അതിൽ ചെലവഴിക്കാറാണ്. ചെയ്യാറ് അതെങ്ങനെ മാറ്റന്ന് വെച്ച ഇപ്പൊ എനിക്കൊന്തര അഡിക്ഷൻ ആയി മാറിയിട്ടുണ്ട് അത അങ്ങോട്ട് മാറ്റാൻ പറ്റ്ന്നില്ല
അത് കൂടുതൽ നമ്മൾ അതിന് ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ കൊടുക്കേണ്ടതാ എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ കൂടുതൽ സമയം അതിൽ ചിലവഴിക്കുന്നത് താങ്കളെ പോലുള്ള വ്യക്തികളുടെഏത് പഠനകാര്യങ്ങൾക്കുള്ള തടസ്സം ഉടത് വളരെയേറെ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പഠന പഠനേ പഠനങ്ങൾക്കും പഠനേതര കാര്യങ്ങൾക്കുമായിട്ടുള്ള ഒരു സമയം നിശ്ചിത സമയം കണ്ടെത്തി ബാക്കി സമയം മാത്രം ഇത്തര സാമൂഹ്യ മാധ്യമങ്ങൾ ചെലവഴിക്കാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗ്ഗം എന്നാണ് ഞാൻ കരുതുന്നത്
തീർച്ചയായും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമ്മുക്ക് ബിസിനസ്സക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതൊക്കെ ഒരു നല്ല കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സ ഒക്കെ ചെയ്യുന്നുണ്ടോ
ഇല്ല ഞാൻ അങ്ങനെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാന് പണ്ടുമതമേ ഇന്നും അതെ ഞാൻ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് വാർത്താ ചാനലുകൾ നമ്മൾ അന്നന്നുള്ള സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ അഹ് കേരളത്തിലാകട്ടെ ഇൻ - ന്ത്യ മൊത്തം ഒന്നാകട്ടെ അതായ ലോകത്തിലെ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒര അവലോകനത്തിനായി ഞാൻ വാർത്താ ചാനലുകൾ മാത്രമേ ഞാന് വീക്ഷിക്കാറുള്ളൂ കൂടുതൽ ആ ത്തരം ഒരു ഇതിൽ മാത്രമേ ഞാൻ പ്രാമുഖ്യം കൊടുക്കാറുള്ളൂ അന്നും ഇന്നും
ഞാൻ ഇങ്ങനെ വാർത്തയൊക്കെ കാണാനേ കയറിയാൽ തന്നെ കൊറച്ചു നേരേ വാർത്തകൾ കാണാറൊള്ളു പിന്നെ വേറെ എന്തെങ്കിലു നമുക്ക് നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരാളോട്ട് സംസാരിക്ക്ന്ന ആയിരിക്കും അതുമായി ബന്ധ പ്പെട്ട എന്തെങ്കിലും റീലാ ആയിരിക്കും പെട്ടെന്ന് എന്നിം ഇൻസ്റ്റയ്ലായ്ലും യൂട്യൂബിലായാലും വരുന്നത് കൃത്യമായി നമ്മളെ മനസ്സിലാക്കിയ പോലെയാണ് ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ആ യാലും ഓരോ വീഡിയോകൾ തര്ന്നത് ഇതൊക്കെ എങ്ങനേന്ന് ഞാൻ എപ്പോഴും ചിന്തിക്ക് ക്കാറ്ണ്ട് ഒരുപക്ഷെ നമ്മൾടെ ന്നെ വെച്ചാ ഒരു വ്യക്തിയുടെ പ്രൈവസി ഇപ്പൊ എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു നമ്മടെ ഡേറ്റ തന്നെ ഇവര് കളക്ട് ചെയ്യുവാന്ന് എനിക്ക് പ്ര പ്രത്യേകിച്ച് തോന്നുന്നത് കാരണംന്ന് പറഞ്ഞാ നമ്മള് മനസ്സി വിചാരിക്കുന്ന ആയിരിക്കും അതുപൂൽ ത്തെ റീൽസാആയിരിക്കും പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കാണാൻ സാധിക്കുന്നത്
ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളാകട്ടെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ താങ്കളെപ്പോലുള്ള വ്യക്തികൾ ഒരു പഠിതാവെന്നുള്ള നിലക്ക് പഠനാവശ്യങ്ങൾക്ക് ഉള്ള സമയം ആ ഒരു സമയത്തിൽ കൂടുതൽ ഇതിൽ ചിലവഴിക്ക്യാണെങ്കിൽ അത് നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച് അത് സമയം ഏറ്റവും കൂടുതൽ ഇതിൽ പ്രയോ അതിൽ കൂടുതൽ ചിലവഴിച്ച് ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മടേത് പഠനത്തെ തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ എപ്പോഴും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇപ്പൊ അഡിക്ഷൻ എന്നുള്ളൊരു വാക്ക് താങ്കൾ അതിൽ പ്രയോഗിച്ചു ഞാൻ കൂടുതൽ ഇതിൽ അഡിക്ഷൻ ആയി ന്നുള്ളത് ആ ഒരു വാക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് മാറ്റിക്കളയേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു കാരണം പഠനാവശ്യങ്ങൾക്കുള്ള പലതരം ത് ഉപാധികൾ നമുക്ക് ഇതിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പോലുള്ളത് നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ പഠന ആാശ്യങ്ങൾക്കല്ലാതെയുള്ള കാര്യങ്ങൾക്കും നമ്മള് റീൽസ് പോലുള്ളതൊക്കെ കണ്ട്കഴിഞ്ഞ് അഅ് നമ്മടെ പഠനത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിട്ട് നമ്മളിപ്പോ കാണുന്ന ഒരു പ്രവണത കാണാറുണ്ട്
ഈ അഡിക്ഷനൊക്കെ എങ്ങനെ മാറ്റാൻ സാധിക്കും താങ്കൾക്കതിനൊരു ഉപദേശം നൽകാൻ പറ്റുവോ എന്തെങ്കിലും മാർഗങ്ങൾ അങ്ങനെ
അഡിക്ഷൻ എന്നുള്ളരു വാക്ക് താങ്കളത് പ്രയോഗിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഫോൺ എന്നുള്ളൊരു ഒരു ഒരു ഉപാധി നമ്മടെ ജീവിതത്തിൽ നമുക്ക് നേട്ടവും ഉണ്ട് കോട്ടവും ഉണ്ട് പക്ഷെ അത് ഒരു പരിധിവരെ കുറേ കുറേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു വർഷം കൊണ്ട് തന്നെ ചെലപ്പോ പെട്ടെന്ന് മാറ്റി നമ്മക്ക് ആ ഈ അഡിക്ഷൻ ന്നുള്ളാ ഒരു അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റ് റ്റില്ലായിരിക്കും പക്ഷേ കാലക്രമേണ കാലക്രമേണ നമ്മുടെ ആ മറ്റ് മനസ്സിൽ നിന്ന് നമ്മൾ കൂടുതൽ സമയം എനിക്ക് ഇതിലെനിക്ക് ചിലവഴിക്കേണ്ട എന്നുള്ള ദൃഢപ്രതി ഞ എന്ന ആ ഒരു വാക്ക് തന്നെ ഇപ്പൊ അഡിക്ഷൻ ന്നുള്ള വാക്ക് ഒരു പ്രതിജ്ഞയുടെ രൂപത്തിൽ തന്നെ എനിക്ക് എന്റെ പഠനാവശ്യങ്ങൾക്കുള്ള സമയം അത് കഴിഞ്ഞ് ട്ടെ ഞാൻ ഇതിൽ ചിലവഴിക്കൂന്നുള്ള തൃട പ്രതിജ്ഞ അത് താങ്കളെ പോലുള്ള ഒരു പഠിതാവ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി അത് എടുക്കുകയാണുണ്ടെങ്കിൽ അത് ഇതിൽ നിന്നുള്ള അഡിക്ഷൻന്നുള്ള ആ ഒരു പ്രവണതയിൽ നിന്ന് അമക്ക് പ്പേ ഏത് ഒരു- പെട്ടെന്ന് ഒരു ദിവസമോ ഒരു വർഷമോ ചെലപ് പോ രണ്ടു വർഷമോ ചെലർക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ അവനവൻ തന്നെ വിചാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു നിന്നുള്ള ഒരു പ്രവണയിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാൻ പറ്റു റ്റുകയൊള്ളൂ, അപ്പോൾ താങ്കൾ തന്നെ അത് പ്രതിജ്ഞയെടുക്കണം, എനിക്ക് എന്റെ പഠനാവശ്യങ്ങൾക്കുള്ള സമയം ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ മാത് ത്രമേ ഞാൻ ഇത് കൈകൊണ്ടു ഞാനത് തൊടുകയുള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞ താങ്കൾ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുക്ക് ഈ അഡിക്ഷനിൽ ന്നുള്ള ആ ആ ഒരു പ്രവണതയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ.
തീർച്ചയായും, കാരണം എന്റെ വ്യ എ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനൊണ്ട്, അപ്പം ഇതി നിന്ന് മാറി നിക്കാൻ തന്നെ ഞാൻ ശ്രമിക്കും. ഇല്ലെങ്കിലെന്റെ ഭാവി സുരക്ഷിതമായിരിക്കില്ലല്ലോ? നമ്മൾ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനല്ലേ എപ്പോഴും ശ്രമിക്കേണ്ടത്.
നോക്കൂ ഇപ്പോൾ പറഞ്ഞ ഈ റീൽസ് പോലുള്ള കാര്യങ്ങൾ അത് ആ റീൽസ് നമ്മൾ കാണുന്ന ഒരു സമയത്തുള്ളത് മാത്രമേ നമ്മൾ ഇത് ഒള്ളൂ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലിത് പ്രവർ പ്രാവർത്തികം ആക്കുക എന്നുള്ള ഒരു ഒരിക്കലും അതൊരു ഒരു നല്ലൊരു കാര്യമല്ല, റീൽസ് എന്നുള്ളത് ആളുകൾ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്ര ചെയ്യു ആണത്, അത് നമ്മൾ അതിലാകൃഷ്ടരായി നമ്മുടെ ജീവിതം ക ഒരു വിദ്യാർത്ഥി വിദ്യർത്ഥിനി പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ഭാവി നല്ല ഭാവി ഒരു ജോലി കിട്ടി കഴിഞ്ഞാ മാത്രമേ താങ്കളുടെ ജീവിതം സുരക്ഷിതമാകയുള്ളൂ, ആ ഒരു ഒരു ഒരു ഏഹ് തോന്നൽ സ്വയമേ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുകയുള്ളൂ.
എന്നാ ശരിയേ, ഞാൻ ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു, വയ്ക്കുവാന്നേ.
ശരി ശരി.